ആഹ് എന്തോവർത്താനം
നല്ല വർത്താനം തന്നെ എന്താ ർത്താനെന്റെ
എന്റെ വർത്താനം അങ്ങനെ പോണ് കൊഴപ്പൊന്നുംല്ല ചായൊക്കെ കുടിച്ചോ?
ആഹ് ചായൊടിച്ചി
തന്നെ എന്താ കടി
കടി പിന്നെ
കാൽചായകാരം കുടിക്കലേ
ഇടിലിയാണ് പറിയാ
ഇറ്റിലിയോ അഹ് ആഹ സാമ്പാറ്വ
ആഹ
വേറെന്തർത്താനം
ന്നെ
പിന്നെ പുതിയാപ്പൾകാക്കൊക്കെ പോയോ?
ഇൻ
ഇച്ച കടിളക്കി പാർന്ന് അപ്പാ
എൻക്കെന്താ കടിയൊയ്ക്ക്
അ അപ്പാണ് അപ്പം
ഉ ശെ
ദോശല്ലമ്മള് പൊടി വല
ആ എന്താപ്പൊ
പൊടി കൽക്കി പാരുലെ
ആഹ
ആ പ്പാണ്
സീരെ
ആഹ് കൊഴ്പ്പല്ല
ഉ മിക്സിലടിച്ചാണ്ടല്ലേ
മക്കളൊക്കെ പോ പോകാനിക്കാണ് ഒക്കരിങ്ങാൻ സോറാക്കണു
ആ
പിന്നെ മയോണ്ടാന്നാടെ?
മഴതാങ്ങനെ ഓടികെട്ടിക്കണ്
ആഹടെ അങ്ങനെ തന്നെയാണ് മൂടിക്കെട്ടിങ്ങ കൊണ്ട് ഇങ്ങിട്ട എത്താണ്ണി സൽക്കാരൊക്കെ കഴിഞ്ഞോ
ഏ
സൽക്കാരൊക്കെ കഴിഞ്ഞില്ലേ
സൽക്കാരം കഴിഞ്ഞി
എങ്ങനെയുണ്ട് സൽക്കാരം അടിപൊളി ആയിരുന്നുലെ
ആഹ അട പൊളിയ നീ പരിപാടിയൊക്കെ സാറേ
ഇപ്പൊ സൽക്കാരത്തിന് പോയാല് പള്ളാരരുന്നിലും ആടാക്കൊണ്ട കൊണ്ട വരും അമ്മാര് സാധനങ്ങളല്ലേ ഇപ്പൊ
കര്ച്ചതും പൊരിച്ചതും വറുത്തതും എന്താ ഫ്രൂട്ട് സലാഡും ചോക്ലേറ്റ് തയാളും എന്തൊക്കെയ നമ്മക്കൊന്നും കാ കണ്ും ഇതാവും ഇതൊക്കെ പാട തിന്ന് എന്താ കഥ
അതല്ലെ പറഞ്ഞ്
ന്ന്ട്ട് എങ്ങനെണ്ട് പുതിയാപ്പളെം പുതിയെണ്ണും കുടിക്കാരൊക്കെ
ഉസാറന്നെ
ഏ എന്താലും പുതിയാപ്പളക്ക് പോകാനായിക്കുണോ
അതിഞ്ഞിപ്പോ കൊർച്ചേഞ്ഞ്ട്ടേ പോണുള്ളൂ
പോണൊള്ളൂ ല്ലേ ആ പ്പൊ കല്യാണം കഴിഞ്ഞല്ലേ ഇനിപ്പോ ട്രിപ്പ് ഒക്കെ പോകേണ്ടേരേരോലോലെ എവ്ട്ക്കാ ട്രിപ്പ് പോണ്
ട്രിപ്പ് പ്പോ ഏട്ക്കാ പോ തീരുമാനിച്ചീല
ആ
ഏ
പിന്നെത്താണ്ണീ അന്റെ ന്താ മറ്റേ ഇളയമ്മാന്റേം മൂത്തമ്മാന്റേം ഒക്കെ വർത്താനം. ആ
ഏളാമാൻൻ്റെം മൂത്തമ്മാൻ്റേം ഒക്കെ ഇങ്ങനെ പോണ്ട്
തന്നെ ആ മുത്താപ്പ മര്ച്ച്ക്ക്ണോ?
മൂത്താപ്പ മരിച്ചിട്ടൊന്നുല്ല്യ
ഏ അന്റെപ്പെന്നെ വേം മരിച്ചിലേ എന്താ കാട്ടതൊക്കെ ഒരു വിദ്യാണ് മ്മ മ്മ മ്മാർക്കൊക്കെ വിളിച്ഛലില്ലേ
മൂത്താപ്പൻന്റെപ്പന്നെ
ആ
പറഞ്ഞ അറിയാം എളാ ഇന്റെപ്പന്റെ അഞ്ചന്മാര് ഇന്റെപ്പെ മൂത്ത്
അതേ
ആ മൂത്താറിഞ്ഞാന്താ എളാ വല്യയ മൂപ്പഴമൊന്നുമല്ല ഒരു വയസിനറ്റേ
ആ ആ എന്തായാലും ഒക്കെ മറിഞ്ഞ് മറിഞ്ഞ് പോയി
ആ മർഞ്ഞി മർഞ്ഞി
ളയമല്ലേ
എളാമ്മ ആ ആളമാരുണ്ട്
ആഹ എത്രളാമണ്ട്
രണ്ടാള്
രണ്ടാൾണ്ട്ല്ലേ ഓ ഇമ്മാക്കഞ്ചത്തില്ലേ
കാഞ്ചത്തില്ല
ഏട്ടത്തിയില്ലാ
എട്ട്ത്തി പിന്നെ ഏട്ട്ത്തിണ്ട് അത് പിന്നെ പിന്നെ വല്ലിമ്മാനെ കെട്ടിച്ചേല് ഇള്ളെ
ഏ അങ്ങനെ രണ്ടാത്തെച്ചേല് ഇണ്ടായതേക്കാരല്ലേ
ആ
അഹ്സെരി
നേരായിട്ടി ല്ല്യ
ആ
വലിയുമ്മാനെ കെട്ടിച്ചേലേ
അങ്ങനെയ്ളളതേക്കാരം
പാപ്പ വേറേണ്
വപ്പ വേറെ അഹ്സരി
ഉമ്മാൻ്റെ പിന്നെ വല്ലിമ്മാൻ്റെ വലിയമ്മീം മൂത്ത്മാന്റെമ്മീ ഒരുപോലെ ഒന്നാനെ ഉം
എന്തായാലും ഇന്ന് പ്പോ മഴായുണ്ടോ അവിടെ
മഴന്ന് പ്പവടെ വല്യ ഒര് തല്യ പൂക്കണ്ട്
അതന്നെ പട്ട എന്താ ചായുടികഴിഞ്ഞോ
ആ ചായടിപ്പൊ ഒരു വട്ടം കഴിഞ്ഞി
ആ ആ ശരി
പുലിയാപ്പളക്ക് നിച്ചേയത്തിന് പോവണ്ടേ
ഏ
വീടാണ പോവാണ്ട് റിയാ
ആഹ എന്നന്നെ ഇ പുതിയപ്പള പോയോ
ഇല്ല കുറച്ചകഴിഞ്ഞ് വരും പറഞ്ഞു
ശെരി എനക്ക് കല്യാണം തക്കാരൊക്കെ ആയിട്ട് എന്താ പരിപാടി വാലേക്കും അസ്ലം എനക്കെ ദിവസം നല്ല പരിപാടിയാണ് റിയാ
അതെ ഇപ്പൊന്നുംണ്ടാവൂലാറിയാ
ആ കൊറച്ച് കൈ യോ ക്കാാരല്ലേ ആ എന്നാലും അതിന്റെ ബാക്കിയിള്ള പരിപാടികളൊക്കെ ഉണ്ടാവോലോ
മ്മ് എന്റെ ഇളയാച്ചനെ
ഉം....
ആ വന്നിട്ടാണ് റിയാ
ആഹ കൊറെ ണ്ടോ വരാൻ കൊറെ എന്താ എന്നാ വർണ വലെ
ഉം
എത്ര കഴിഞ്ഞാല വരന്നാവോ
ഇളച്ച ആറ് ദിവസം കഴിഞ്ഞേ വരൂ
ആറ് മാസം ആ
ആ
ആ അയ് ശരി ആ അപ്പൊ ഇന്താ കുട്ടിയുടെ കല്യാ കല്യാണത്തിന് ആയല്ലോ ല്ലേ ഉം
പിന്നെ
ആ അന്നെ തായാലും അപ്പഴത്തിന് അന്റെ മകനും വരൂലേ
സക്കോ യ്യും
വരാനല്ലേ ഇ പോണ പോ പോണതല്ലേല്ലേ ഓള് പോകല്ലേ അപ്പോ പിന്നെ ഇനിപ്പോ അത്രയൊക്കെ പിടിച്ചേക്കാരം
ഒക്ടോബറിലാണ് പറഞ്ഞത് എന്താ അറിയില്ല ജനുവരി
കലട നിക്കാനും മതി
എന്താ അറിയില്ല ഞാൻ പറഞ്ഞ വേണ്ട പോരണ്ടീര
പറഞ്ഞോ
ആഹ അവിടെ കൂടണ്ടാറരുന്നു കൂടണ്ടന്നല്ല അവിട മേണ്ട പോ ഓ പോകണ്ട മേണ്ട പോവ രണ്ടി അ
ആഹ അപ്പൊ എന്തായി പറഞ്ഞെ
ആറാണ്
ആഹ
ഞാൻ പറഞ്ഞൊക്കെ കേട്ടോളൂ
അന്നേ
ഉം
അ പറഞ്ഞിട്ട് ഇബടക്ക് വിളിച്ചര്ത്തീട്ട് അയിന് പൈസ വാണ്ടേ
ഏ
പൈസ വാണ്ടെ ങ്ങട്ട് വിളിച്ചു വരുത്തിട്ട്ന്നറിയെ
ഇനിയിപ്പം വടവല്ലാദെ നിക്കൂലല്ലയ്ന്
ആഹ
പറഞ്ഞ മ്മക്ക് ഇപ്പോ ഒന്ന് കണ്ടൂടെ വന്ന
ആഹ ഒരു പത്ത് ദിവസ്ത്തിനേലും വരണ്ടോന്ന് കാണാലോ പർഞ്ഞാ മതി
പത്തീസ വരാ മാണെങ്കി ഒന്നരാസം ണ്ടാവും
ആ അപ്പൊ ഓളുണ്ടാവൂലേ ആ
ഓളുണ്ടാവും
ആ അപ്പൊ ഇഞ്ഞിപ്പോ വരണെങ്കിൽ ലീവോക്കെ കജ്ജണ്ടിവരൂല്ലേ
പിന്നെ ഓന് ഓളും ഓന്റെ കൂട്ടത്ത് പോകും ലീവ് കഴിഞ്ഞിട്ട്
ആ
ഒന്നരാസം നിന്നാണ്ടേ
ആന്നെ പ്പോൾ നാട്ട് വന്നിട്ട് എത്രായി
ഓളിപ്പോ വന്നിട്ട്പ്പൊ ഉം വല്യര്ന്നാക്ക് എത്തീണല്ലോ
ഏ അയ് ശരി
ഉം വലിയർന്നാൾ കഴിഞ്ഞിട്ട് പ്പൊത്രായി ആ രണ്ടാസം ആ ആരാ ണ്
ഉം ഓന്ക്ക് പ്പൊ അവുടെ ഒരു പൊറുതെടക്കാരം ആരുല്ലായിറ്റേ
ആഹ ആഹ പിന്നെ അവുല്ല ഓല അവിടെ റൂമും ഇതൊക്കെ എടുത്തിട്ടല്ലേ
ആഹ അത് പിന്നെ മാറീട്ടൊന്നും ഉണ്ടാവൂല്ല ല്ലേ
അല്ല അവിടെന്നാ നിക്കല് ഇപ്പോൊ കല്യാണം കയിഞ്ഞാരെ
ആ ഏ
അ കല്ല്യാണം കഴിഞ്ഞന്നെ അവ്‌ടല്ലേ ഓല്
നല്ല വാടക കെട്ടണപ്പം അവിടക്കെ കിട്ടണങ്കില്
അ ഇഞ് ഓല് അവുടന്നു പൊന്ന ആരെങ്കിലും ഇട്ക്കോയി
ആ അ അന്നെ
മോന് അവിടെണ് സൗകര്യം അവന്റെ പണി അവിടെ അടുത്തയൊണ്ട് സുഖണ്
ആഹ് അപ്പൊ അവിടെ അടുത്തടുത്തക്ക ക്കാറല്ലേ നല്ല ടൗൺ ഏരിയിലാ
ആഹ് അവന്റെ കമ്പനീന്റെ അടുത്ത്ന്നൊവും
ആഹ
ഉം വണ്ട്ി പോവാനൊക്കെ
ഏ ജുമലത്തിന്റെ റൂ് ഞങ്ങള അവിടെ നാലീസ നിന്നുമമ്പറക്ക അപ്പൊ ജിദ്ദിൽന്നെയായിന്ന്
ഏ
എന്നിട്ട് നല്ല മുറ്റത്തൊക്കെ നമ്മള പിടുത്തെ മാതിരി ഇറങ്ങി നടക്കും ഞങ്ങള് വർത്താനം പറഞ്ഞിരിക്കും ഒരു കുഴപ്പമില്ല എല്ലാരും പറഞ്ഞിരുന്നല്ലോ മുറ്റത്ത് നാട ക്കാൻ പറ്റൂലാനൊക്കെ
ആ റൂമില് ആ റൂമില് രണ്ട് എത്ര മൂന്നാല് ഫാമിലി കോയിക്കോട്ടേര് ഓള അവിടുത്ത ര് ഒലക്ക ഉണ്ടായിന്ന് ഞങ്ങള് എല്ലാ പെണ്ണുങ്ങളും അവിടെ സിറ്റ് ഔട്ടില് പൊറത്തൊക്കെ നിക്കലുണ്ടായി
ആഹ ഒരു കുഴപ്പുണ്ടായില്ല
അങ്ങനെ കഴിഞ്ഞിലേ
അത് ചെ ലേഭാഗത്ത് ആദ്യക്കെ ഭയങ്കര ഇല്ല രുന്നുഅവിടെ ഇപ്പ ഒന്നും പിന്നെ വ ല്ല്യയൊരുപ്പ അ
ആത് പറഞ്ഞൊക്കെ അങ്ങനെ മുറ്റ അതുക്കൊന്നും ഇറങ്ങാൻ പറ്റൂലാന്ന് അടിച്ചിട്ട് കുത്തിർക്കലാണ് ആ്്ന്റെ മോനും മര്യോളും ഒന്നും അങ്ങനെയല്ല
ആഹ ആഹ് ഓലൊന്നും ഇറങ്ങൂല ആഹ
മുറ്റത്ത് ഇറങ്ങുലാ ഓൽക്ക് നേരം വെളുത്ത മോന്റെ പണി നാലണി ആവുപത്തിന്ന് കഴു
കയ്യും പിന്നെ വന്ന നാല മണിക്ക് വന്നോ ഒചോറ് എന്തേലും തിന്ന് വാണെങ്കിൽ കുറചേരം കടന്ന് അങ്ങനെ പുറത്തും പോകും
പൊറത്തു പോകും പിന്നെ വെള്ളിയാഴ്ച ലീവല്ലേ
ആഹ അന്നും പോവാക്കാരം
എന്തെങ്കിലും പിന്നെ ഇന്റർനാഷണലിൻറെ ഇന്തല്ലേ അതിൻ്റെയൊക്കെ ഉണ്ടാവൂലേ കൊല്ലത്തില്
ആഹ്
ആ ആ ഇതിറെ പരിപാടിുണ്ട് ആഹ
അയിനും പോവാക്കറല്ലേ
ആ പരിപാടി ഉണ്ട് പിന്നെ ചെലപ്പോ ചെങ്ങായിമാരേറ്റ് പുറത്തക്ക് പോകും
ആഹ ആഹ
ആഹ
അഹ ശരി
നാഷൽ ഡേ എന്നൊക്കെ ഉണ്ടാവല്ലേ ഉണ്ടാവും കൊല്ലത്തില് കൊല്ലത്തില് പിന്നെ അങ്ങനെരാ പരിപാടി ഇണ്ടായിുണ്ട്
ആഹ ആഹ
ആ പിന്നെ ഏ
അങ്ങനെയൊക്കെ തന്നെ ഞാൻ ഓൽക്ക് ഓലലും ജീവിച്ചാട്ടേ നമ്മക്ക് അ തന്നെസന്തോഷം ഓല് ഇടങ്ങാറലാാണ് ഇപ്പൊ ഇമ്മക്ക ന്താ സുഖല്ലേ
ഓൽക്കക്കയിന് ജീവിതം തൊട
ആ ഓലേലം ജീവിതം തുട തുടങ്ങി ഉസാറാവട്ടെ
ഇതില്ലാത്ത ജീവിത അല്ലല്ലോ ഓൽതു
ഓല് നേരത്തില് നിന്നാലുള്ള ഞമ്മക്കരു സമാ